ഓ
ആ കേക്കുന്നുണ്ടോ?
ആ കേക്കുന്നുണ്ടായി ഞാൻ വിചാരിച്ചു നിങ്ങക്ക് കേക്കുന്നില്ലേ വിചാരിച്ച്. എന്തൊക്കെയുണ്ട്? എന്താ ഇപ്പം സു സുഖം. അൽഹംദുലില്ല റാഹത്ത് തന്നെയാണ്. എന്താ അവിടുത്തെ വിശേഷൊക്കെ?
സുഖാണ് അല്ല് ഹമ്മ് ദുല്ലാ
ഏ എന്താ മക്കളൊക്കെ എവിടെ സ്കൂവിട്ട് വന്നില്ലേ
ആ വന്ന് ദാ ഇവടെ ഒണ്ട് ഒരാള്ക്ക് പനിയാണ് വല്ല്യയ മോനിക്ക്
വേദന ഇപ്പ എല്ലോടത്തും ഒണ്ടല്ലേ
ഉം പനിയാണ് ഉം പനിയും വയറ് വേദനൊക്കെയാണ്
ആ അത് തന്നെയാണ് ഇപ്പോ എല്ലോടുത്തും വയറ് വേദന പനി ജാ പിന്നെ ഇത് അയിറ്റം നോക്ക് ഓക്കെയാണ്
ഡെങ്കിപ്പനിയും, മലമ്പനിയും എല്ലാം
എല്ലാ വിധവും ഒണ്ട് വേനൽ മഴങ്ങ് തെടങ്ങിയോ എന്നാ അസുഖങ്ങളും അങ്ങ തെടങ്ങും
ഹോസ്പിറ്റിലൊന്നും പോയാ നിക്കൂല്ലാ
അത് തന്നെയാണ് ഹോസ്പിറ്റലിലൊക്കെ ഇപ്പം പെരും തെരാ
ഉം എന്തോ എന്തോര് തെരക്കാണാന്നോ പോയാല് ഏ ത് ഹോസ്പിറ്റലി പോയാലും തെരക്കാ
ഇപ്പം എല്ലാരും ഇപ്പ അത് തന്നെയാ പറയാണത് ഹോസ്പിറ്റല്ക്ക് ഒന്ന് അട്ക്കാൻ വൈയ്യട്ടേ എന്റെ ആങ്ങളക്കെ വിളിച്ചതാണേന്ന് പറഞ്ഞേ ഹോസ്പിറ്റ്ലേക്ക് ഒന്ന് അട്ക്കാൻ വയ്യേ ട്ടോ കുട്ടികളെ മായത്തെ എന്തേലും കളിച്ചാണത് അറി
അത് കുട്ടികളെ നമ്മള് സ്കൂൾക്കും മദ്രസ്ക്കും പറഞ്ഞായിക്കും ഏതെലും ഒര് കുട്ടിക്കോണ്ടാവും ആ കുട്ടി സ്കൂൾക്ക് വന്നിട്ടുണ്ടാവും പകർന്ന് വെ
അതാണ് ഏതെങ്കിലും ഒര് മക്കക്ക് ഇണ്ടായാ മതി
ഉം പിന്നെ ആ വീട്ടില് മൊത്തം ഒണ്ടാവും
അതാണേ ഒരാക്കല്ലാ കൊണ്ട് പോണത് എല്ലാരും കൊണ്ടേ അത് പോകുള്ളൂ
അതും പനിച്ചാ പിന്നെ വേദന മേലും കയ്യും വേദനിയും ഒക്കെയാണ്
ഞാൻ പറയും കുട്ടിളൊന്നും പറഞ്ഞിട്ടും കാര്യ ഇല്ല ഒന്നും കഴിക്കാനും തോന്നുല്ലാ അതാ ഇണ്ടാവ്
ഒന്നും കഴിക്കൂല്ലാ എന്നാ സ്കൂൾക്കും മദ്രസക്കും എത്രയാ നമ്മളത് പറഞ്ഞായ്യാക്കാതെ ഇരിക്ക്യാ മാറിയാലും അവരക്ക് വേ വേദന അല് കയ്യും കാലും വേദന മാറ്ന്നില്ല ക്ഷീണം ക്കെയാണ്
ചെറിയ മക്കളും അല്ലേ ഒക്കെ അക്ക നിങ്ങള്കൊക്കെ എങ്ങനെ സ്കൂള് അട്ത്താണോ അതോ വണ്ടി പോണോ
അല്ലെ ബെസ്സിന് പോണേ കൊറച്ച് വിട്ടിട്ടാണ് അട്ത്തല്ലാ
അല്ല സ്കൂൾ ബെസ്സ് ഇണ്ടോ
സ്കൂൾ ബെസ് ഇണ്ട് ചെറിയ മക്കളായി നടന്ന് എന്നാ കൊറച്ചൊക്കെ ആ കൊറച്ചൊക്കെ എന്നേ പക്ക എന്താണ് പ്രായത്തിക്കുറിച്ച് നമ്മക്ക് ഒന്ന് അളന്ന് പറഞ്ഞേക്ക് പശെ ചെറിയ മക്കളല്ലേ പത്ത് വയസ് പത്തും, ഏഴു വയസ്സാക്കെ ആയ കുട്ടികളല്ലേ
ആ അങ്ങനൊക്കേ ആവുമ്പോ നമക്ക് പേടിയണല്ലോ ട്ടിക്കെ പറഞ്ഞാ അപ്പൊന്നും ആരും പറഞ്ഞേക്കൂല്ലാ ആദ്യായോക്കാ നമ്മളെയോക്കെ കാല ക്കന്നാലും ഇവമാരാക്കെ അങ്ങനെ നടത്തി പറഞ്ഞേക്കണ് ഇപ്പത്തെ കാലത്ത് ആരും യെ അന്നൊന്നും വണ്ടില് ആരും പറഞ്ഞേ ഇല്ലാ എല്ലാ കുട്ടിയാളും ആ ഒര് രണ്ട് സൈഡി നടാന്ന് അങ്ങനെ കൊടേയും ചൂടിയും മഴത്ത് ത്തി നടന്നാങ്ങനെ പോകും ആ
ഇതൊര്
ഇപ്പം ഒള്ള ആൾക്കാര് ആ ഒരു എൻജോയ്മെൻ്റ് ഒന്നുല്ല ഇപ്പം
ഉം ഓരുക്ക് സ്കൂൾ വിട്ട് വരാ മൊബൈല് അതുതന്നെയാണ് ഫുള്ള് മൊബൈ ഉമ്മച്ചി ഫോൺ തരുവോ അത് ചോദിച്ചട്ടാണ് ഓരൊക്കെ സ്കൂള് വിട്ട് വരുണ തന്നെ ഓർക്ക് ചായയും കടിയും ഒന്നും വേണ്ട
വിശക്ക് കാണോന്നല്ല ഫോൺ കിട്ടിയ മയിന്ന് പോലെ വിശപ്പും മാറും ദാഹ ഹവും മാറും ഒക്കെ മാറും
ക്കെ ഒക്കെ മാറും മൊബൈലിന് അഡിക്റ്റ് ആണ്
മം
ടീച്ചർമാർ ഇന്നിപ്പോ ഞങ്ങക്ക് സ്കൂള് മീറ്റിങ്ങാണ് ടീച്ചറ് കഴിയുന്നതും ഫോൺ അത്രയും വിട്ട് വെക്കാൻ ന- മുക്ക് കഴിയോ അത്രയും ഓരടുത്തുന്ന് അകറ്റാ ഫോണ്
ഞമ്മളെത്ര പാസ്‌വേഡ് മാറ്റിയിട്ട് വെച്ചാലും അവർ ര് എങ്ങനെയങ്കിലും അത് കണ്ടുപിടിച്ചും
ആ ഉറപ്പല്ലേ ഇവിടക്കെല്ല അവസ്ഥ അതുതന്നെയാണ് അമ്മമാർ എല്ലാ വീട്ടിലും പറയണ പോലൊക്കെ മൊബൈലിന്റെ കാര്യം പറഞ്ഞ എല്ലാരേയും അവസ്ഥ
ആ ഞാൻ ദിവസം ദിവസൊക്കെ ഞാൻ പാസ്‌വേഡ് മാറ്റി റ്റിവെക്കും പിൻ നമ്പറ് മാറ്റും എങ്ങനെ മാറ്റിയിട്ടും ഓരത് കണ്ടുപിടിച്ചു എങ്ങനെയായാലും
ഒരു രണ്ടു ദിവസത്തിന്റെ ഉള്ളിലെ കണ്ടുപടിച്ചു ഓർക്ക് അയിലേറെ കഴിവാണ്
ഞമ്മളതിനേക്കായും ഈ ഫോണില് നമ്മളതിനേക്കായും കഴിവ ഓല്ക്ക് അത് തിരി എന്താണ് കൈകാര്യം ചെയ്യാനും ഓരുക്ക് അറിയാം
അ അറിയും ചെയ്യുവേ അപ്പൊ ഞാൻ പറയും ഈ കൈകാര്യം ചെയ്യാൻ അറിയനോർക്ക്- പുസ്തകത്തില് ഈ ഒരു അറിയിപ്പ് ഇങ്ങള് കാണിച്ചാല് ഈ മൊബൈലില് കാണിക്കണ ഈ ഒരു- സമയം ഇങ്ങള് ഈ പുസ്തകത്തല് കൂടി കാണിച്ച എന്തോരു ഉഷാറുണ്ടാവും പറയും പുസ്തക ഇങ്ങനെ ഒരു എന്തോ എടുക്കാൻ പറയുമ്പോ തന്നെ ഒരു കീറാണ്
അയിന് അതിനോട് താല്പര്യവില്ല ഈ ഫോണ്- അയില് ഈ കാർട്ടൂണും റീലും
ആ റീലാണേ ആ അതന്നെയാണ് ഷോർട്സ് മാത്ര മാത്രം ഓല്ക്ക് മതി റീലും ഷോർട്ട്‌സും കണ്ടാൽ ഓല്ക്ക്- അത് മതി വേറൊന്നും വേണ്ട ഇപ്പം ഇനി കാർട്ടൂണും കാണണില്ലല്ലോ കുട്ടികള കാർട്ടൂണെന്നും കാണണം തന്നില്ല നമ്മുടെ കാലത്തിനനുസരിച്ച് മക്കളും മാറുവാണ്
മം
ടീച്ചർ പറഞ്ഞത് ഇങ്ങള് കുറച്ചു നേരം ഇങ്ങളെ കയ്യിന്ന് ഫോണോന്ന് മാറ്റി വെച്ചു നോക്കു- അപ്പൊ മക്കള് താനെ മാറി നിൽക്കൂ രക്ഷിതാക്കൾക്ക് ആദ്യം കഴിയും അതാണ് രക്ഷിതാക്കൾക്ക് അത്രയും കഴിയണില്ല പിന്നെ നമ്മള് മക്കളെ പറഞ്ഞിട്ട് കാര്യവോണ്ടോ അതാണ്- അതെ പിന്നെ ആ പിന്നെയാണ് ഞമ്മളെ മക്ക മക്കളെ പറഞ്ഞിട്ട് ഞമ്മക്ക് കാര്യവൊള്ളെ അല്ലാതെ നമ്മള് നമ്മളെ മക്കളെ കുറ്റം പറഞ്ഞിട്ട് യാതൊരു കാര്യം
ഞമ്മക്ക് അത് മാറ്റിവക്കാൻ കഴിയുല്ലേ നമുക്കൊരു നേരം റീചാർജ് കയ്യിയെ അല്ലെങ്കി ചാർജ് ഇല്ലാതാവുവേ ഞമ്മക്ക് സമാധാനമില്ലല്ലോ
അതെനെയാണേ അപ്പോത്തിന് സമാധാനക്കേടായി ആരേലും മെസ്സേജ് അയച്ചിക്കണോ ഇല്ല ഇനിയിപ്പോ വേറെ എന്തെങ്കിലും എന്തെങ്കിലും വന്നിക്കണോ ആ ഒരു പിന്നെ ഒക്കെ പറഞ്ഞമാതിരി കുട്ടികളെ മാത്രം കുറ്റം പറയാനിപ്പോ ആരും ആയിട്ടുവില്ല കാലത്തിനനുസരിച്ച് രക്ഷിതാക്കളും മാറുവാണ് ആ
കാരണം മക്കള് സ്കൂൾക്ക് പോയാ പിന്നെ നമ്മള് വീട്ടില് തനിച്ചല്ലേ നമ്മുക്ക്- വേറൊരാള് ഇതില്ലല്ലോ നമ്മുക്ക് ഈ ഒരു ഇതൊള്ളൂ നമുക്കൊരു കൂട്ടായിട്ടളത്
അതന്നെയണേ അപ്പളും ഞമ്മളും ഫോണിലാണ്
ആ അവരൊക്കെ സ്കൂൾ പോയാ പിന്നെ നമ്മള് തനിച്ചല്ലേ നമ്മുക്ക് പിന്നെ ഇതില്ലല്ലോ
ആഹ വേറൊരു കൂട്ടില്ലല്ലോ അപ്പൊ നമ്മള് ഈ ഫോണിന് അങ്ങനെയ അഡിക്റ്റ് ആകണം
പിന്നെ നമ്മള് വല്ല ജോലിക്കൊക്കെ പോണവാണെങ്കിൽ അപ്പോ നമുക്ക്തിനോ താല്പര്യം ഉണ്ടാവില്ല ജോലിക്കൊന്നും പോണില്ലല്ലോ
നമുക്ക് ജോലിക്കൊക്കെ ആവുമ്പോ നമ്മുക്ക് താല്പര്യം ഉണ്ടാവൂല എതെങ്കിലും ഒരു എൻജോയ്മെന്റ് ഉണ്ടായ നമ്മളും നോക്കൂല ഇല്ലെങ്കിൽ സ്വാഭാവികമായിട്ട് ഞമ്മളും അതിന് അഡിക്റ്റ് ആവുവയാണ് മക്കളെ മാത്രം കുറ്റ- ഇല്ല ഒന്നും ചെയ്യണില്ല ഇതന്നെ വീട്ടിൽന്നെ
എന്തേലും വർക്കിന് പോണൊണ്ടെങ്കി നമ്മക്ക്- ഈ ഫോണിന ഉള്ള താല്പര്യം ഉണ്ടാവൂല
അതാണേ ഫോണിനോടുള്ള താല്പര്യം കൊറെ കൊറയും
ഉം എങ്ങനെ മക്കൾ പഠിക്കാനൊക്കെ ഉഷാറല്ലേ ആ കേക്കനുണ്ടേ
ആഹ കൊഴപ്പൊന്നുമില്ല ആഹ കൊഴപ്പൊന്നുമില്ല ഓ ഒ ബേക്കിൽ ഇങ്ങനെ നൽക്കണം പിന്നെ- അപ്പൊ ആ പ്രായമാണ് ചെറിയ മക്കളല്ലേ വലിയ മക്കളായിന്നുണ്ടെങ്കിൽ പിന്നെപ്പ നമ്മള്- പോലെ വഴക്കിനു നിക്കണ്ടാന്ന് കൂട്ടാ ചെറിയ മക്കളാകുമ്പോ നമ്മള് രക്ഷിതാക്കള് പോലെ ഒപ്പം തന്നെ വെക്കണല്ലോ
നമ്മള് ഓത്തു നിസ്കാരം കഴിഞ്ഞ് ഓലെ വിളിച്ചാലേ കൊറച്ച് നേരം നിക്കണം അപ്പൊ പിന്നെ പറഞ്ഞമാതിരി കൊഴപ്പമില്ല ആള്-
അപ്പൊതന്നെ അവർ ഇറങ്ങാനും ആയി നമ്മളെ നിസ്കാരം ഓന് കഴിഞ്ഞ ഇതാകും - ത്തി ഓൾക്ക് ഇറങ്ങാൻയായി കാരണം എന്താ നേർത്തെ നിക്കുവല്ലേ അവിടെ എത്രക്കെ എത്രക്കെയാണ അവിടെ വന്ത്രി ച്ച് തൊടങ്ങാ
ഇവിടെ ആറേ പത്ത് ആവുമ്പഴുതേന് ക്ലാസ്സ് തോടങ്ങും
ആ ഇവിടെ ആറ് മണിക്ക് തൊടങ്ങും അഞ്ചേകാലിന് എണിച്ച അഞ്ചരക്ക് എണിച്ചാല്
ആഹ് ഞാൻ ഇവിടുന്ന് അഞ്ചേമുക്കാലിന് അവനെ എണീപ്പിക്കും എണീപ്പിച്ച് കഴിഞ്ഞ് ഓന്റെ നിസ്കാരവും ഓന്റെ ഇതൊക്കെ ഡ്രസ്സും കാര്യങ്ങളും ബുക്കൊക്കെ ഓൻ തലേന്ന് ടൈംടേബിള് നോക്കി വെക്കലാണ് പിന്നെ അതുപോലെ തന്നെ മാറ്റ് അല്ല അവൾക്ക് സൈ ക്കിൾമേ കൊറച്ച് പോവാനുണ്ട് ആ ഓൾക്കിപ്പോ സൈ ക്കളങ്ങ് കൊടുത്തേക്കുക അപ്പ പിന്നെ അങ്ങനെ പോയിക്കോളും നടന്ന് പോകാൻ കുട്ടികളൊന്നും ഇല്ലേ ഇവിടെ ചുറ്റുപാടും മുജാഹിദ് ആളും ജമാഅത്തുകാരും ഒക്കെയാണ് അപ്പൊ ഓലെ മദ്രസായില് അവിടെ എടുത്തില്ലത് അപ്പൊ എല്ലാ കുട്ടികളും അവിടേക്കാ പോണത് നമ്മടെ മദ്രസക്ക് ഇവിടുന്നൊന്നും അടുത്ത് ആൾക്കാരില്ല
ഉം ഉം
ആഹ് അപ്പോ പിന്നെ നമ്മളുടേത് പിന്നെ അതിലേറ്റ കൊണ്ടുപോയി ഓല് ചേർത്തൂല്ല
ആ അതൊക്കെ നമുക്ക് ശരിയാവില്ലല്ലോ അവര് പഠിക്കണ അല്ലല്ലോ നമ്മള് പഠിക്കണത്
ഓരോരോ രീതി ഉണ്ടല്ലോ അവനവന് ഇഷ്ടല്ല ഇവിടന്ന് എല്ലാരും ഇങ്ങനെ പറയുന്നുണ്ട് ഐലോക്കക്കാരൊക്കെ അയില് തന്നെ കൊണ്ടോയി ചേർത്തിയാ മതിയെന്ന് എല്ലാരും ഒപ്പവാകൂന്നൊക്കെ പക്ഷെ നമ്മടെ മനസ്സ് ഉറക്കൂല്ലേ
ആ ഉറക്കവില്ല നമ്മള് ചെറുപ്പം മുതലേ നമ്മള് ജീവിച്ചിക്കുന്നണത് ആ രീതിയിൽ
അതാണങ്ങനെ ചെയ്യുന്നതേ
ആ ഇപ്പൊ ഞമ്മളെ മക്കളായിട്ട് ഇപ്പ നമ്മളെയൊക്കെ ആക്കൂലല്ലേ നമ്മള്
ആഹ് ഞാനിപ്പേയ് നിങ്ങളോട് അങ്ങനെ പറഞ്ഞുകയും ചെയ്തു റബ്ബേ ഇങ്ങൾ ഇനിയിപ്പോ എന്താണാവോ വിചാരിച്ച് ഞാന് പിന്നെയാണത് ചിന്തിക്കണത് കേട്ടോ അല്ല ന ആ അല്ല നമ്മള് സ്വാഭാവികമായിട്ട് ഒരാളോട് പറയുമ്പോ നമ്മള ങ്ങനെ ആണല്ലോ പറയാ അപ്പ ഞാന് ചിന്തിച്ച് എന്ത പ്പൊ അമ്മക്ക് അ ഓല് പ്പതാണ്ന്ന്ണ്ടെങ്കിൽപ്പോ ഓല് പ്പൊ അതങ്ങനെല്ലേ ചിന്തിക്ക പിന്നെപ്പ ഞാൻ പറഞ്ഞും ചെയ്ത് പിന്നെ ഇൻക്ക അതങ്ങനെ മുണ്ടാതങ്ങനെ ഇരുന്നയ്ഞ്ഞ ഹ് ഹ്
ഇല്ല ഇല്ല ഞാൻ ചെറുപ്പം മുതലേ ൻക്കയ്നോട് താല്പര്യല്ല
എ ഞങ്ങളെ ഇവടെ അങ്ങനെയാണേ ഭയങ്കര ഇതാണ് അങ്ങൻത്തേന് കൊണ്ടാേയി ചേർത്തേല്ല ഇവ്ടെ ഓലെപ്പാക്ക് നിർബന്ധമാണത് പഠിക്കണംന്ന്ണ്ടെങ്കി ഞങ്ങളൊക്കെ പഠിച്ചമാതിരി പഠിച്ചാ മതി
ഞം ഞമ്മളായിട്ട് അവരെ ചേർക്കെണ്ടല്ല ക്ക് ഓല്ഷ്ണ്ടാവുമ്പോ ഓൽക്ക് ഏതിലാച്ചാല് ഓൽക്ക് പക്കതാകുമ്പോല് എന്താച്ചാ തെരഞ്ഞടുത്തോ ട്ടെ നമ്മളായ്ട്ടയ്ക്ക് തെരഞ്ഞെട് കൊടുക്കേണ്ട ആവശ്യല്ലല്ലോ നമ്മളെ ചെറുപ്പം മുതലേ ജീവിച്ചിക്ക്ണത് ഞമ്മളെ രീ ഇല്ലല്ല അതുപോലെ ഞമ്മളെ മക്കളും പിന്നെ ഓല് വല്തായാല് ഓലെ ഇഷ്ടല്ലേ
അതെന്നെണെ ഇങ്ങളെ ഹസ്ബന്റ് ഏതാത ഇതെന്നെ ഇങ്ങളെ
ആ ഞമ്മളതന്നേണ്
ഉം
ഞങ്ങളെ ഈ പര്സരത്ത് അങ്ങനെ ഇല്ല
ഏ ഞങ്ങവ്ടെ പരിസരത്ത് ചുറ്റുപാവും കുട്ട്യാളൊരറ്റ കുട്ട്യാളുംല്ല ബൽക്ക് പോകാന് ഇബലെന്നാലും കൊണ്ടേയാക്കും അവ്ടെന്നെ കൊണ്ടേക്കാെള്ളുർഞ്ഞ് വാഷിട്ച്ച് അമ്ടെ കൊണ്ടേക്കിയത ഇവ്ടെ പഠിപ്പിക്കൂലാർഞ്ഞ്
ന്ന ശെരിന്ന അയ്ക്കോട്ടെ ഞാൻ പിന്നെ വിളിക്കന്ന